എന്താ വിശേഷം സുഖണോ
ആ സുഖന്നെ ണ് കേക്കാ വോ
ഒ കേക്കാണ്ട് എന്താ റേഞ്ച് പ്രശ്ന ഒന്നുംല്ലല്ലോ അവിടെ
ഇല്ല ല്ല ല്ല
ആ ഫുഡ് കഴിച്ചില്ലടാ ഫുഡ് കഴിക്കണം എനക്ക്െന്താ പണി
ഇച്ചെത്തുല്ല ഞാൻ വറുത ഇങ്ങനെ ഫോണ് കളിച്ചിതൃകെനി
ഏ വേറെരു പാടൊന്നുംല്ല
ഇല്ല ഇതാ ഇതണല്ലൊക്കെ എഴുതീണ്
പിന്നെന്താ എന്താ എറെ ഹോബ എന്താ ഹോബീസ് വൈകുന്നേരം കളിക്കാങ്ങ് പോവല്ലേ
ആ വൈകുന്നേരം കളിക്കാനൊക്കെ പോവണ്ട്
എന്തിനന് എന്താ കളിക്കല്
ഞങ്ങള് ഫുട്ബോള് കളിച്ചു ക്രിക്കറ്റ് ഞാനെ കളിച്ചു
കളിക്കോ എന്താ ചായ കുടിച്ചില്ലെനിയോ വൈകുന്നേരം
രകുന്നേരം ആ ചാടിച്ചിരുന്നു
എന്തേന് കടി
കടിയോ അത് പയമ്പരന്നീ
ആ അത് തെരകെടില്ല അൻക് പയംപൊരികെ ണ്ട് ലെ
ഉം അ ഇപ്പ പണ്ടത്തെ പോലെല്ലല്ലോ പണ്ടൊക്കെ പത്തല്ലേ ഇപ്പൊ പന്ത്രണ്ടൊക്കെല്ലേ
ആ ഞങ്ങള് എന്റെ കാലത്തൊക്ക ഒന്നും പന്ത്രണ്ടും വേണ്ട ഒരു രൂ ഒരു രൂപക്ക്നി ഈ പഴംപൊരി കിട്ടും പൊ അവിടെ ഞാനൊക്കെ പഠിക്കണന്ന് സ്കൂളിൻന്റെ അടുത്തുന്ന്ു തന്നെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാാന്റ്റീൻ ഇണ്ട് ക്യാന്റ്റീൻ നിന്ന് രണ്ട് രൂപ ഉണ്ടെങ്കിൽ ഒ ഒരു ഗ്ലാസ് ചായയും ഒരു ഗ്ലാ ഒരു പഴംപൊരിയും കിട്ടും
രണ്ടു രൂപക്കൂ
ആ രണ്ട് രൂപക്ക് ഒരു ഗ്ലാസ് ചായയും കിട്ടും പയപൊരിയും കിട്ടും എന്തെങ്കിലും കടി വേറെന്തെങ്കിലുമൊക്കെ ചപ്പോ ബിസ്ക്കറ്റ് പോലൊക്കെ ഉണ്ടാവേ ആ ക്കറ്റ് പരിക്ക് ഒരു രൂപ അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയി എ്ന്റെ വീട്ടിൽ നിങ്ങ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ബസ്സും സൗകര്യം ഇങ്ങനെ സ്കൂൾ ബസ്സൊന്നുമല്ല സാധാ ബസ്സ് ലൈൻ ബസ്സേനി ഇവിടെ ലൈൻ ബസ്സ് ഇറങ്ങിയിട്ട് കുറേ നടക്കണം സ്കൂളിലേക്ക് വണ്ടി സൗകര്യങ്ങളൊന്നുല്ല അന്ന് ഇങ്ങിട്ട് നടന്നിട്ട് കുറെ
ഇപ്പൊ നേര ട്ട് സ് ആ പറ പറ പറ
ഇങ്ങോട്ട് നടന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ എത്തുമ പോത്ത നല്ലണം കൊയങ്ങും ഞമ്മള് അങ്ങോട്ട് അവിടെ എത്തിട്ട് ഈ ഒരു ക്ലാസ് ചായും ഒരു പയംപൊരി കഴിക്കും അപ്പൊ രണ്ട രൂപ അന്ന് രണ്ട് രൂപന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് രണ്ട് രൂപ തന്നെ തരാാന് കഴിവില്ല
അന്ന് ഇന്നത്തെമാതിരി പ മൂ പണത്തിനെ ഇ ഇന്ന് ര് ര രണ്ട് രൂപന്ന് പറഞ്ഞാലേ ആർക്കും ഒരു വിലല്ല
ഉ
അന്ന് രണ്ട് രൂപന്ന് പറഞ്ഞാല് ആ രണ്ട് രൂപനോട് മതി ബസ്സിന്
ടിക്കറ്റിൻ്റെ വിലയൊക്കെ മൂന്ന് മൂന്ന് രൂപയ്ക്ക് നഞമുക്ക് ഓരോ സ്ഥലത്തിലേക്ക് ടിക്കറ്റിനൊക്കെ റേറ്റ് രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനൊക്കെ മൂന്നര രൂപയൊക്കെ ഉണ്ട് എ ചെുപ്പ
മൂന്ന രൂപത്തില്ലേ
ഉം
ന്താല ബസ് ഇപ്പൊ ഫുഡില് വിലയാണല്ലോ ഇപ്പൊ നല്ല വിലയാണല്ലോ ബസ്സിനൊക്കെ
അതേപോലെന്നെ അതേപോലെ ഞാനൊക്കെ ചെറുതണെന്ന് മീൻ വാങ്ങുമ്പോൾ പത്ത് രൂപയ്ക്കുംക്കെ എത്രയ മീൻ കിട്ടും ത ആ് പത്തുരൂപക്കൊക്കെ എത്ര മീൻ കിട്ടും അതേപൊലെ ഇന്നത്തെ കാലവും നമ്മള് പഞ്ചസാര ക്ക് രണ്ട് കിലോനേ മൂന്ന് അങ്ങനെയൊക്കെ അല്ലേ വാങ്ങുക അഞ്ച് കിലോനൊക് ക്കെ അന്ന് ഞങ്ങൾ വാങ്ങല് ഇരുന്നൂറ്റിഐമ്പത് അഞ്ഞൂറ്. ഓക്കേ അതന്നുണ്ടാവും മൂന്നാല് ദിവസം ചായ കുടിക്കന് ഇന്നത്തെ പോലല്ലാ അന്ന് ഞ്ഞിപ്പോ നമ്മുക്ക് ഒരു ദിവസം പണിക്ക് പോയൻറെ ഉപ്പയൊക്കെ പണിക്ക് പോയാല് പ് കൂലി കിട്ടൽ എത്ര ഇരുന്നൂ റ് അങ്ങനെയൊക്കെയാ കിട്ടുക നൂറ് ഇരുന്നൂറ് ഒക്കെ കിട്ടും.
ഇരുന്നൂറോ ഇരുന്നൂറുപേ
ആ
രാവും ഇട്ട് വരുന്നാലോ
ആ പക്ഷെ അന്ന് ഇത്ര ചെലവ് ഇല്ലട എടാ ഇരുന്നൂറ് രൂപാന്ന് പറഞ്ഞാൽ ഇന്ന് അഞ്ഞൂ ഇന്ന് ആയിരം കിട്ടിയാലും ഒന്ന് പീഡികയി പോയി വരുമ്പോത്തിന് ആയിരം തീരൂല്ലേ പക്ഷെ അന്നാ ഇരുന്നൂറ് കിട്ടിയാലും നമ്മളൊന്ന് പീടിയെ പോയി വന്നാലും ചിലപ്പം നൂറ് രൂപ ബാക്കിയുണ്ടാവും എല്ലാ സാധനവും കിട്ടും. എന്താ പത്ത് രൂപയ്ക്ക് തന്നെ മീനെന്ന് പറഞ്ഞാൽ പത്ത് രൂപക്കൊക്കെ മീൻ വാങ്ങിയാൽ കൊറേ റേ മീൻ കിട്ടും
ഇപ്പം മീനൊക്കെ പത്ത് രൂപ അല്ലേ ഇരുന്നൂറ് മുന്നൂറൊക്കെ കൊടുക്കണം
ആ അന്നങ്ങനെയനി ഞാൻ പഞ്ഞില്ലേ പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് പഞ്ചസാര അന്നതേപോലെ നമുക്ക് ഈ ബാങ്ക് ഫോണ് ഇതൊന്നു ഇല്ലല്ലോ ഇപ്പളല്ലേ ഈ ഫോണും ൽ പൈസ ഫോണ് വന്നതും ഫോണിൽ പൈസ കേറ്റാനും ഇത അന്ന് അങ്ങ് ഇങ്ങനെയൊന്നുമില്ല നെറ്റും ഇന്നത്തെ സംഗ് ബാങ്കിങ് സംവിധാനങ്ങളതന്നെ ഇന്നത്തെ പോലെയൊന്നുമല്ല. ഇല്ലൊക്കെ കുറവേനി ഇപ്പളാണ് ഇത്ര ഇത് വന്നത്
ആ
അങ്ങനൊക്കെ പി പിന്നെ നമ്മള് ഹ ഞ ങ്ങൾ യാത്ര പോകാന്ന് പറഞ്ഞാല് ഇന്നത്തെപോലെ യാത്രകളും ഇല്ല അന്നൊന്നും. എപ്പോഴെങ്കിലും ഒന്നേ എങ്ങട്ടെങ്കിലും പോവുക അങ്ങനെ ബസ്സിന് പോവും സ്വന്തായിട്ട് വണ്ടികളില്ല വണ്ടികളും കുറവാ
വളരെ ദൂരത്തൊക്കാ പോവല്
ഏ
കൊറേ ദൂരത്തേക്കാണോ പോവല്
അങ്ങനൊന്നും അന്നില്ല അന്ന് ദൂരെ യാത്രക്കെ പോവല് കൊറവാ ഇന്ന് പോണമാതിരി ഇന്ന് ഇങ്ങനല്ല ഒരു ട്രിപ്പ് പോണ പോലെ ഒന്നും അന്ന് പോകയില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തില് മദ്രാസിന്നോ സ്കൂളിന്നോ അങ്ങനെയൊക്കെ പോയെങ്കിൽ ഇന്നത്തെ കാലം കുടുംബങ്ങളെ മാതി കൂടെ അങ്ങനെയൊന്നും അന്ന് അങ്ങനെ പോവലില്ല അന്ന് കൂ മദ്രസിൽ നിന്ന് സ്കൂളന്നൊക്കെ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോവുള്ളു ഇപ്പ ഇടക്കിടക്ക് എല്ലാരും ട്രിപ്പല്ലേ
ഇപ്പൊ ട്രിപ്പിനാണെങ്കി അത്ര പൈസയും കൊടുക്കണ്ട
ആ അന്ന് ഈ ട്രിപ്പിിനന് ഇത്ര വണ്ടി വാടകി ഇതൊന്നും ഇല്ലല്ലോ ട്രിപ്പ് പോവാന് പക്ഷെ അന്ന് അങ്ങനത്തെരുതല്ലേനി
നങ്ങള് ട്രിപ്പ് പോയിനോ
ആഹ ഞാന് പോവലിന്റെ ഞാൻ എൻറെ കുടുംബത്തിന്ന് പോയിനെ എറെ ഉപ്പ കുടുംബത്തിന് പോയിനെ ഉമ്മ കുടുംബത്തിന്ന് പോയിണ പണ്ട് സ്കൂള നിന്ന മദ്രാസിൽന്നൊക്കെ പോയിണ് അല്ലാതെ ഒന്നും പോകാറില്ലായിുന്നോ ട്രിപ്പൊന്നും കൂടുതലൊന്നും അങ്ങനെ പോകാറില്ല ഒന്നും കയൂല ഉ് ആ ഉപ്പ ആ ആ നയിച്ചിട്ട് വേണോ എന്റെ വീട്ടില് മൂന്ന് കുട്ടികളാ ഞങ്ങൾ മൂന്നാളെ നോക്കാാന് ഉപ്പക്കലത്തിനും കൂടെ കയ്യൂലേന
ഓ മൂന്നാളല്ലേ
ഉ ഞങ്ങ സാമ്പത്തികം കുറഞ്ഞ ഫാമിലിയ എന്നും ഞങ്ങൾ പട്ടിണി താൻ ഇത് ദാരിദ്ര്യല്ലേന കേട്ടോ ഭക്ഷണങ്ങളൊക്കെ ഒക്കെ കഴിച്ചച്ച് ചച്ച നല്ലവണ്ണം ഭക്ഷണം
എ പ്ര്രശർക്ക
അതൊക്കെ ഉപ്പെെടുത്ത് തരും ഓ വരുന്നാൽ ഇന്നത്തെ പോലെ ഒരു ആയിരം രണ്ടായിരത്തിന്റെ ഡ്രസ്സ ഒന്നും അല്ലല്ലോ അന്ന് ഇരുന്നൂറ്റഴുമ്പോ മുന്നൂറൊക്കെ മുന്നൂറ് റേറ്റ് ഒക്കെ ആവുമ്പോ അത്യാവശ്യം ക്വാളിറ്റിയില ഡ്രസ്സ് തന്നെ കിട്ടും അഞ്ഞൂറും
ഓ മുന്നൂറുപ്യക്കല്ലേ
അല്ല ആയിരും അതിലപ്പുറല്ല കൂടിയാൽ അത്രൊന്നും കൂടുതൽാകാറില്ല ഉ അങ്ങനെയൊക്കെയാണ് സംഗതി
പച്ചാറക്കൊക്കെ എത്രായിക്കും
ഏ
പച്ചക്കറിക്കൊക്കെ അന്നൊക്കെ വരെ കുറവനെയാ
ആഹ അയിെ പച്ചക്കറികളൊക്കെൊക്കെ എല്ലാരും ഉണ്ടാക്കുേനി ഇപ്പഴല്ല എല്ലാവർക്കും മട അണങ്ങ ൻ മടിയായി മറ്റേ പച്ചക്കറികളൊക്കെ എല്ലോ ഉണ്ടാക്കുന് ഞാൻ പറഞ്ഞ എന്റെ വല്ലിപ്പിയൊക്കെ പച്ചക്കറി നട്ടിട്ട് ഞൻ കൂടെ പോയി പറ പച്ചതൊക്കെ നിനിക്ക് നല്ല ഓർമ്മുണ്ട്
ഞാൻ പറക്കാനൊക്കെ പോയി കൊൊടുക്കുന് മടമ്മ കൂടെ സഹായത്തിനൊക്കെ കൂടി കൊടുത്ത് ഒക്കെ പറക്കാനൊക്കെ കൂടിിക്കൊടുക്കും പോയറെ വക്കത്ത നുക
നിന്ന പോയിന്ന് വെള്ളം എടുത്തനക്കണം ഉ പോയിന്ന് വെള്ളം
വള്ളു ലാഭം ആഹ ആഹ
വെള്ളം മുക്കിട്ട് ഇങ്ങനെ നനച്ച കൊടുക്കണം അങ്ങനെ കുറേ സ്ഥലുണ്ടാവും നനക്കാന് അങ്ങനെ നനച്ച ഇതാക്കിയിട്ടൊക്കെയാണ് അത് പൂളിയുമ്പോ വായ ചേമ്പ് മത്തന വെള്ളരി ക ം ഒക്കെ ഉണ്ടാവും എല്ലാ പച്ചക്കറികളും ഉണ്ടാവും കക്കിരി വലതുും ഉണ്ടാക്കൽന്ത് ഇപ്പളല്ല ആരുും അനന്നോ ഇപ്പ പിന്നെല്ലാർക്കും മടിയാണ് ചെയ്യുന്നവരുണ്ട്ട്ടോ കുറവാണ് ആഹ് അപ്പൊക്കെ കടയിൽ പോയ കിട്ടും മ്മ് എന്നാലും ഞാൻ ചെയ്യും കൊറച്ചൊക്കെ പച്ചക്കറിയൊക്കെ ഞാനും ഉണ്ടാക്കൂട്ടോ ഒക്കെ ഞാൻ ഇപ്പൊ മത്തനും മുളക് ഇങ്ങനത്തൊക്കെ ഞാൻ കുഴിച്ചിട്ട് ട്ട് ഒക്കെ ഉണ്ട്
ചിക്കൻ അത്ര ചിക്കനൊന്നും അത്ര ഉപയോഗിച്ചിട്ടപ്പോ
അതുംണ്ട് ഓഹ് അതുംണ്ട് അതുംണ്ട് ന്നാലും ഇടേൽ നമ്മൾ പച്ചക്കറിയും വേണമല്ലോ വെറും ചിക്കൻ മാത്രമായ ശരിയാവില്ലല്ലോ
മ്മ് മ്മ്
പിന്നെന്താ അന്റെ വിശേഷം ഷങ്ങള് ഭക്ഷണം കയി വീട്ടിൽ ആരൊക്കെയല്ലേ
ഓഹ് ഇ വീട്ടില് ഇമ്മ അനിയൻ അനിയത്തി ഇപ്പച്ചി ഗൾഫിലാണ്
മ്മ് പിന്നെ സുഖ ഏ ഏ ഏ ഉമ്മേം അനിയനേ ഉള്ളു
ആഹ് ആഹ്
അനിയത്തി ഒന്നുല്ലേ
ഇല്ലല്ല അനിയത്തിണ്ട്
അനിയത്തിയുണ്ടോ
ആഹ് ആഹ്
ഓല്ക്കൊക്കെ സുഖായിരിക്കൂലേ
ആഹ് സുഖന്നെ
എന്നാ ആയ്ക്കോട്ടെട്ടൊ എന്നാ ഇഞ്ഞ് ഭക്ഷണം കഴിച്ചോട്ടോ
മ്മ് എന്നാ ആയ്ക്കോട്ടെ